ആഹ് പറയു എന്താണ്
എന്ത നല്ല വിശ് വിശേഷൊക്ക നല്ല വിശേഷം ഞാൻ ഉം കുളിക്കാ പോവാൻ വേണ്ടി ഇങ്ങനെ കുളിക്കാൻ പോവാൻ വേണ്ടി നിക്കെര്ന്നു അപ്പൊ ഇങ്ങനെ വിയർത്തിര്ന്നപ്പൊ കൊറ്ച്ചേരം അങ്ങനെ വിയർ പ്പില് പോയി കുളിക്കണ്ടലെ വിചാരിച്ചിട്ടെ നിന്നൊന്ന് വിളിക്കട്ടേ ര്ച്ചു
ഓഹ് ഓഹ് ഞാനിവിടെ ട്ടീ. വി കാണാണൊ
അതെ കൊറ് രാവിലെ കൊറ്ച്ച് മുറ്റപ്പണിയൊക്കെണ്ടേർന്നു നേരത്തെ എന്തീത്‌ അട്ക്കള പണിയൊക്കൺ ചെയ്തിട്ട് പിന്ന ഞാന് മുറ്റത്തോട്ടെറങ്ങി ചെടികളൊക്കൊന്ന് ശരിയാക്ക നിന്നു
എങ്ങനെ ചെടികളൊക്ക ഭയങ്കര ഇഷ്ട്ടാണൊ എങ്ങനേണ്
ആഹ് അതെ അതെ പിന്നെ നമിക്കീ വേനലായപ്പൊ കൊറേ ചെടികളൊക്കെ ഏഹ് നശി ച്ചു പോയിരുന്നു നമ്മളെത്ര വെള്ളൊഴിച്ചാലും കാണ്ന്നില്ല രണ്ട് നേരം വെള്ള ഒഴിച്ചാലൊന്നു ചെടികള് അപ്പൊ കൊറേ നശി ച്ചു പോയിരുന്നു അപ്പൊ ഞാൻ മഴയൊന്ന് പെയ്തിട്ട് വേണൊക്ക ക്ലിയറാക്കാന് ചാരിച്ചു ഇപ്പൊ ഇന്നലെ പ്ലാൻ ചെണ്ടെ ചെയ്തു രാവിലെ നേരത്തെ ഭക്ഷണൊക്ക ഇണ്ടാക്കി കഴ്ഞ്ഞിട്ട് എറങ്ങ മുറ്റത്തോട്ട് എറങ്ങാന്ന് ഓർത്തിട്ട് ഞാൻ എന്തീത് നേര്ത്തെ പത്ത് മണിയൊക്കെ ആയപ്പേക്ക് എല്ലാ അട്ക്കള പണി കയിച്ച് വെച്ചു
ഓഹ് ഓക്കെ അല്ലേ ഞാ ഞാനന്ന് തന്ന ഒരു മറ്റേ തക്കാളി ചെടി അങ്ങനെ കൊറച്ച് ചെടി പച്ചക്കറി ചെടിയൊക്കെ ഇല്ലെ
ആഹ് ആഹ് അതൊക്കണ്ട് പച്ചക്കറി അതൊക്കെ പിട്ച്ചു അയ്ന്റെ വിത്ത് അതൊക്കെ പിന്നെണ്ടായിങ്ങാണ്ട് അയ്ന്റെ വിത്തൊക്ക ഞാൻ ഇട് ത്ത് വെച്ചു മഴ പെയ്തിട്ട് എ എട്ക്കാന്നന്ന് ഞാൻ പറഞ്ഞിണ്ടാര്ന്ന് കൊറച്ചൊക്കെ ഇണ്ടായി അയ്ന്റെ വിത്തെട്ത്തെച്ചൂന്ന് ഉം
ഓഹ് ഓഹ് എങ്ങനെ ഇണ്ട്
ഉം നല്ലതാ വെണ്ടക്കൊക്കെ നല്ല ഉഷാറാണ് വല്ല്യ നെയ്യ് ഉം അര് ആര് വന്നാലും പറിം ഇപ്പൊ വെണ്ടക്ക കൊറ്ച്ച് ഇരിപ്പ്ണ്ട് ആഹ് ഞാൻ ഇന്ന്ട്ട് വെണ്ടക്ക കൊറ്ച്ച് നാൾ ഇരിക്കോലൊ നമ്മളെ
ഓഹ് ആഹ് ആഹ് അത് വെക്കുമ്പൊ ഉം വെക്കൂരിക്ക നിക്ക് അയിന്റെ വിത്തൊന്ന് എനിക്ക് വേണട്ടോ
ഏഹ് ആഹ് ആഹ്
അവിട്ത്തെ ഇന്റെ വീട്ട്ല് പോയി വിത്തോട പോയി പോയി പോയി
നമ്മള് ആർക്കേലും കൊട്ത്താലേ പിന്നെ നമ്മള അടുത്ത് നശിച്ചു പോയാലും അവര കയ്യില് ഇണ്ടാവോലൊ.
അതെ അതെ ആഹ് എനിക്കത് വേണം ഞാനത് പറയാ വേണ്ടി മറന്നു പോയാണ് കഴിഞ്ഞ ആഴ്ച കണ്ടപ്പളേ അങ്ങനെ ഞാനത് പറയാ മറന്നു.
മറന്നുലേ ഞാ ഇനി വരുമ്പൊ കൊണ്ടത്തരണ്ട്ട്ടോ ആഹ് വെണ്ടക്കേടെ വി ണ്ട് മത്തനൊക്ക ഇണ്ട് ഉം മത്തന് പിന്ന ഞാനാ വിഷു അടുപ്പിച്ചിട്ട് എന്ത് നട്ട് കൊറ്ച്ച് രണ്ട് മൂന്നെണ്ണം ചെയ്തു പാഗ്യേപ്പം അങ്ങനെ വള്ളി പിടിച്ച് വർണ് ണ്ട്.
ഓഹ് ഓക്കെ ഓക്കെ ആയ് ഇവടെ മത്തനു കുടി ഇണ്ട് ഇവടെ മത്തൻണ്ട് പിന്ന കോവയ്ക്ക്യാ ഇണ്ട് ഇങ്ങനെ വെണ്ടയ്ക്കന്റെ ഇത് കയിഞ്ഞു അത് വീട്ടിലെവിടെ മറ്റേനച്ച അറിയാലൊ ഇങ്ങനെ രണ്ട് സൈസ് വെണ്ടക്കേണ്ടോന്ന് എന്തൊ സാമ്പാർ വെക്കാൻ അനെകുറിച്ച് അനെ വല്ലാതെ അറിയില്ല നക്ക് അമ്മല്ലേ തരാറ് അപ്പൊ എനിക്കങ്ങനെ അറിയില്ല ഞാൻ അമ്മ ഇങ്ങനെ പറയുന്ന്‌ കേട്ടു ഇങ്ങനെ വെണ്ടക്കെന്റെ ത്ത് വേണം ന്നൊക്കെ അവളതിന് കണ്ട പ്പ വാങ്ങ വാങ്ങണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടരുന്നായിരുന്നു അമ്മത് അതാണ് ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന്
ആഹ് വെണ്ടക്ക് ക്കെ ഞാൻ എങ്ങനെ കറി വെച്ചാലും മ് എനിക്ക് ഇവിടെ ഇഷ്ടം തേങ്ങരക്കാതെ മുളകിട്ടിട്ട്
ആ ആ ഓക്കെ ഓക്കേ ഓ ഓക്കേ
അത്ണ്ടായാ പിന്നെ എന്താ ഒരു മീൻ വറുത്തതും ഒരു പപ്പടം പൊരിച്ചതുണ്ടായാ പിന്നെ അത് മതി ഉം ആഹ് നല്ല ഇഷ്ടാ ഉം
എക്ക് നെ എനിക്കങ്ങനെ ഇഷ്ടക്കേടൊന്നുല്ല ന്ന ഇഷ്ട എനിക്ക് ഫ്രെയ് ഒക്കെ ചെയ്യാൻ ആദ്യം ഭയങ്കര ഇഷ്ടായിരുന്നു. പിന്നെ ഇതേപോലെ കയിച്ചു കയിച്ചു മടുത്തിട്ട് ആ അങ്ങനെ ഇതായി ഇപ്പൊ പിന്നെ ഇല്ലാത്ത കൊണ്ട് ഇപ്പൊ കുറച്ച് വന്നിട്ടുണ്ട് കാരണം ഉള്ളത്ണ്ടാവ ഉള്ളത് വീട്ടിലിങ്ങനെ ഉണ്ടാവുമ്പോളേ നമുക്കതൊരു
ആ ആ അതെ അതെ
അങ്ങെനെ
ആങ്ങെളെടെ പിന്നെ
ആ പിന്നെ എനിക്ക് അതേപോലെ അതേപോലെ തന്നെ ഹലോ
ആ പറഞ്ഞോളൂ കേൾക്കുന്നുണ്ട് പറയാം
ആ അല്ലേ എനിക്ക് പിന്നെ ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്താലും ഇഷ്ട്ടാണ് പിന്നെ അതേപോലെ മുളക് വെള്ളം അത് പിന്നെ തേങ്ങക്കെ നമ്മൾ സാമ്പാർ വെക്കുന്ന
ആ അതെ അതെ അങ്ങനെ
പിന്നെ ഇവിടെ അച്ഛൻ കറിയില്ലാതെ അച്ഛന് കറി ഇൽ അച്ഛന് ഒരു ദിവസം ഇല്ല പറഞ്ഞ പടി തന്നെ ഇപ്പ അങ്ങനെ അപ്പൊ അപ് ഇപ്പ നമ്മളിപ്പോ എന്തെങ്കിലും ട്രൈ ഒക്കെ ചെയ്ത് അച്ഛന് ഇഷ്ടപ്പെടണം അങ്ങനെ നമുക്ക് ഇങ്ങനെ കറി തന്നെ വേണം ഇവിടെ അച്ഛനും അപ്പൊ പിന്നെ നമുക്ക് എന്തൊക്കെ വെച്ചാലേ അപ്പൊ പിന്നെ ഈ വെണ്ടയ്ക്കൊക്കെന്തെങ്കാ നമുക്ക് സത്യം പറഞ്ഞാ അതൊരു ത് അ ആണോ സത്യം പറഞ്ഞാ അപ് വെ അ ഇ അ വെണ്ടയ്ക്ക്
അതുപോലെ വഴുതനങ്ങി -
ആഹ് വഴുതനങ്ങ ഇവിടെ ഇല്ല വഴുതനങ്ങയൊക്കെ ഇല്ലാ തോന്നുന്നു പ്പോ ഞാൻ കൊറെയായി ആ ഒരു ഭാഗത്തേക്ക് ഇറങ്ങിട്ട്
ആ ആഹ്‌ വയതനങ്ങ നാല് ഉം കളറ് ഉണ്ട വൈതനങ്ങ പിന്നെ ചൊ അഹ്‌ ചുമപ്പു ണ്ടല്ലോ മുന്തിരി കളറ് അത് ആഹ്‌ അതെന്നെ രണ്ണ്ട് നീളത്തിലുള്ളതും പിന്നെ ഉരുണ്ടേതും. പിന്നെ പച്ചവയ്തന ആഹ്‌ പിന്നെ വെള്ള വെള്ള വയ്തനങ്ങണ്ട് അതിന്റെ വിത്ത്ണ്ട്.
എനിക്കങ്ങനെ ഉണ്ടവയ്തനങ്ങ ഇഷ് ആഹ്‌ എനിക്കിങ്ങനെ ഉണ്ട വയ്തനങ്ങ ഇഷ്ട അത്ഫ്രൈ ചെയ്തേ ഇതെ പോലെ എനിക്ക് ഫ്രൈ ഐറ്റംസ് എല്ലാം ഇഷ്ടണ്. അപ്പ എങ്ങനെ ഫ്രൈ ചെയ്യും? വീട്ടത്തെ വേഗൊന്നും. നമുക്കിവിടെങ്ങനെ ചെയ്യാം പിന്നെ സാമ്പാറിൽ അത് എടക്ക് വല്ലപ്പോഴും ഒന്ന് ഇട്ടാലായി. അല്ലാതെയൊന്നും ഇവിടെൊക്കെ ഫ്രൈന്നെ വെക്ക. പിന്നെ ഇവിടെ പിന്നെ അമ്മക്ക്. ഒക്കെണ്ട് പിന്നെ അതേപോലെ ചക്കാ, മാങ്ങാ. കറിവേപ്പില പപ്പായയ്ല്ലേ അതൊക്കെണ് പിന്നെ നമുക്ക്ങ്ങനെ കുറെ പുറത്തൊന്ന് വാങ്ങണ്ട ആവശ്യ ഇല്ല സത്യം പറഞ്ഞ. നമുക്കൊരു നേരം ഇല്ലെങ്കിലും. ഇത് വെച്ചക്കെ അഡ്ജസ്റ്റ് ചെയ്യാ. പിന്നെ നമ്മൾ
ഉരുണ്ട പപ്പായ നീളത്തിലുള്ളതോ?
ഇഹ്‌ അത് അങ്ങനെയുണ്ടോ? ഒരു മിനിമം അത് എനിക്കറിയില്ല ട്ടോ ഒരു മിനിമം ആയിട്ട്.
ഏഹ്‌ ഇവിടെള്ളത് വല്ല വട്ടത്തില് വലുതായിട്ടുള്ളതാണ്. അയിന്റെ വീത്ത് കൊറ പേര് കൊണ്ടോയി.
ആഹ്‌ അത്റക്ക്‌ വലുതല്ല ഇത് ഒരു മീഡിയം എന്ന് പറയാം. ആഹ്‌ ഒരു അങ്ങനത്തെ ടൈപ്പ്.
ആഹ്‌
ഉം അത് പിന്നെ അങ്ങനെ സീസൺണൊ ന്നുല്ലല്ലോ അയ്നമതോ. എപ്പ വേണെങ്കിലും പോകുമ്പോ ആഹ്‌ അപ്പൊ പിന്നെ ഇങ്ങനെ ഇങ്ങനെ പുഴ്ത്തത് പിന്നെ. പഴുത്തത് കഴിച്നമുക്ക് എന്താ നല്ലതാണല്ലോ ആരോഗ്യത്തെ ബ്ലഡ്ണ്ടാവും അങ്ങനെ. എന്തെങ്കലിലൊക്കെ അസുഖം വന്നാലും ഇതൊക്കെ കഴച്ച്ന് പറഞ്ഞ
അതെ അതെ നല്ലത് ഉം ഇപ്പൊ ക്യാൻസറിനെ ക്കെ നല്ലതാന്നൊക്കെ പറയുന്നുണ്ട്ല്ലേ?
എന്താണ്.
ക്യാൻസറിനൊക്കെ നല്ലതാണ്.
ആഹ്‌ നല്ലതാണ്ങ്ങനെ പറയുന്നത് കേട്ടു ആഹ്‌ അതെ അതെ അപ്പൊ ഞാനിങ്ങനെ എനിക്ക് ആദ്യം ഇങ്ങനെ ഭയ എനിക്ക ആദ്യൊന്നും അങ്ങനെ വല്യ ഇഷ്ടം ഇണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പങ്ങനെ കഴിച്ചിട്ട് വല്യ കൊഴപ്പല്ല. ഇക്ക് ബ്രെഡിന്റെ ഇഷു ഉണ്ണ്ടാകും അപ്പൊ പിന്നെ അങ്ങനെയാവുമ്പോങ്ങനെ തീറ്റ അമ്മങ്ങനെ കഴിപ്പിക്കും. അപ്പൊ ങ്ങനെ ഇപ്പൊ വല്യ കുഴപ്പല്ല ഇപ്പ ചേൽ ഒരു നേരം ഇങ്ങനെ ഒരു പപ്പഴയൊക്കെ കഴിച്ചിട്ടായിരിക്കും നമ്മൾ കെടക്ക. ഞാൻ ഇന്നലെങ്ങന ചെയ്തത് കാരണം ഇന്നലെങ്ങനെ വെഷപ്പുണ്ടായിരുന്നീല്ല അപ്പ ഞാന്എന്ത്യ്തു. ഒരു പപ്പായ കഴിച്ചിട്ട്. അങ്ങനെ കെടക്കാ ചെയ്തത്. ഉം പിന്നെ ഇതേപോലെ എന്താ പറയാ ഇഹ്‌ തക്കാ തക്കാളിണ്ട് അങ്ങനെ കൊറച്ച് ഐറ്റംസ്ക്കെ ഇണ്ട്. നമ്മള് പുറത്തുന്ന് വാങ്ങുന്നതിനേക്കാട്ടിൽ എത്രയോ ബേ ദല്ലേ നമ്മള് വീട്ടില് ഇട്ട്ട് മറ്റേത്.
ക്കെ നമ്മുക്ക് വീട്ടിലുണ്ടായ പിന്നെ അത് വാങ്ങണ്ട ആവശ്യല്ല. പച്ചമുളകൊക്കെ പിന്നെ അങ്ങനെ. ഉണ്ടായിക്കൊണ്ടിരിക്ക ത്തേല്
ഉം അതെ നമ്മളിവിടെ പച്ചമുളക് ഒരു ചീടേ മാറ്റേള്ളൂ നമുക്ക് ഇവിടെ അരി മുളകാണ് ചെറിയ അരി മുളകില്ലേ.
ഉം കാന്താരിയാ
ആഹ്‌ കാന്തരി കാന്താരി ആഹ്‌ അത്ണ്ട് ട്ടൊ ഇഷ് കുമ്പ നമ്മ നമ്മള് ഇത് നമ്മൾ നമ്മളെ എന്താ നമ്മള് വ്യക്യൊന്നും വേണ്ട അത് വീട്ടിലിങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. അവിടെ ഇവിടെ എന്നുള്ള സ്ഥലം തോന്നുല്ല നമ്മള് ഇയിലണ്ടാവും ആ ആഹ് അതെ ചമ്മന്തിക്കെ അരക്കാൻ നല്ലതാണല്ലൊ കാരണം ഈ വെഷം വയ്ക്കുന്ന വിഷം കഴിക്കുന്നക്കാട്ടിലും നല്ലതാണല്ലോ ഇപ്പൊ ഒന്നാണെങ്കിലും ഇപ്പൊ എന്തൊക്കെയാ എന്താ പറയാ ഇപ്പൊ എത്ര വിഷ നമ്മള സാദാ പച്ചക്കറിയിൽ പോലും ആഹ ചെലതൊന്നും വീട്ടിൽ കേട് വരികയില്ല എത്ര വെച്ചാലും നമ്മുടേക്ക ആഹ് ഇപ്പൊ വെ ഷല്ലാത്തതാകുമ്പൊ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ അതെന്തായാലും കേടു വന്നിരിക്കും
ആഹ് എനിക്കേ കാന്താരി നീ പറഞ്ഞപ്പൊ എനിക്കൊരു വായില് വെള്ളം വരിക കാന്താരി ക എങ്ങനെയന്ന അറിയോ കാന്താരിയും ചെറിയുള്ളിയും കൊറച്ച് വെളുത്തുള്ളിയും വാളൻ പുളിയും ഉപ്പ് ഇട്ടിട്ട് ഇങ്ങോട്ട് മിക്സിൽ അരച്ചിട്ട് കഴിച്ചാണ്ടല്ലൊ എന്താ ടേസ്റ്റ്
ആഹ് അത് നമ്മള് കപ്പക്കൊക്കെ ഉപയോഗിക്കും കപ്പേന്റെ ഒപ്പം കഴി ക്കോലോ പിന്നെ ചെലര് ആഹ് ചക്ക ഇ ങ്ങനെ ചക്ക പുഴുങ്ങിയിട്ട് അങ്ങനെ കഴിക്കും പക്ഷെ ഇവിടെ അങ്ങനെ ഇവിടില്ല ഇവിടെ നമ്മള് കപ്പയായിട്ടാ നമ്മ ഉപയോഗിക്ക കപ്പയും ചമ്മന്തിയായിട്ട നമ്മള് ഇവിടെ എടുക്ക പ്പൊ പിന്നെ ഇതേപോലെ ചെൽ ച ഇപ്പൊ ചോറിന് വേണ്ടീട്ട് ചെൽപ്പൊ ഒരു ഉപ്പ് കുഴപ്പില്ലാത്ത കറിയൊക്കാണ് പറയുമ്പൊ ഇങ്ങനെ അമ്മ ഇങ്ങനെ ഇടക്ക് ഇവിടെ ഉണ്ടാക്കാറുണ്ട് ഉ അപ്പൊ അങ്ങനെ അവിടെ ഇവിടെ എല്ലാവർക്കും അങ്ങനെ ഭയങ്കര ഇഷ്ട്ടമാണ് സാമ്പാറൊക്കെ
കാന്താരി ഇവിടെ വേനലായപ്പൊ പോയായിരുന്നു അതിലൊരു തൈ ഇങ്ങനെ ഒരു ബാത്റൂമിന്റെ സൈഡിൽ ഇങ്ങനെനി ക്കണ കണ്ടപ്പൊ ഞാനത് പറിച്ചിട്ട് വെള്ളംത്ര കൊണ്ടൊഴിച്ചിട്ടും കാണുന്നില്ല അപ്പൊ ഞാനത് പറിച്ച് മണ്ണോടെ കൂടെ പറി ച്ചെടുത്ത് കവറിനകത്താക്കി
ഓ ഓക്കെ നമുക്കിവിടെ ആ പറയൂ പറയാം
അപ്പൊ നല്ലപോലെ ഇപ്പൊ ഇപ്പ മഴയും കൂടെ പെയ്തപ്പ പൂ വിട്ടിട്ടുണ്ട് കാന്താരി പിടിച്ചു
ഓക്കെ നമുക്ക് ഇവിടെ ഉണ്ടാവാത് എന്താന്നറിയോ കറിവേപ്പുള്ളി നമ്മുടെ ഈ ഭാഗത്തുണ്ടാവാ റില്ല പിന്നെ ഉണ്ടാവാറില്ല
ഇതിന് പെട്ടെന്നാണ് ആഹ് അത് നമ്മൾ എവിടെ ഉണ്ടാക്കിയാലും
തോട്ടം ഉണ്ടായിട്ടാ റബ്ബർ ഉണ്ടായിട്ടാ
എനിക്കറിയില്ല അതെന്താന്ന് എനിക്കറിയില്ല ഇല്ല നമ്മള് പാടത്ത ഉണ്ടാക്കാം അതായത് തെങ്ങിൻ തോപ്പ ഉണ്ട് നമുക്ക് അപ്പൊ നമ്മുടെ ആഹ് ഒരു ഭാഗത്തില്ലേ ഒരു അമ്പലോക്കെ ഇ ല്ലേ ആ ഭാഗത്ത് നമുക്ക് ഇണ്ടല്ലോ അപ്പൊ അവിടെ അവിടെ വെച്ചപ്പൊളും അങ്ങനെ വലിയ രീതിയിലൊന്നും ഉണ്ടായിട്ടില്ല
ആഹ് അതെ കവറിലിനകത്ത് വെച്ചിട്ടോ ആദ്യം കവറില് പിടിപ്പിച്ചിട്ട്
ആഹ് ഇല്ല അത് എന്താന്ന്‌ അറിയില്ല നമ്മൾ കൊറേ നോക്കി അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഞാനാണെങ്കിലും ന്നിപ്പൊ ചെലര് വെച്ചഴിഞ്ഞാൽ നന്നായി ട്ട് ണ്ടാവോന്ന് പറയില്ലേ ചെലര് വെച്ച ഉണ്ടാവുകയില്ല ആഹ് ആഹ് പക്ഷെ അച്ഛനൊക്കെ വെച്ചാ നന്നായിട്ട് ഇണ്ടാവേണ്ടതാണ് ണ് പക്ഷെ ഈ കറിവേപ്പിലും മുരിങ്ങ ആര ചെല്ലോ അങ്ങനെ ഉണ്ടാവാണം ഇല്ല ചെയ്യാം ഈ കറിവേപ്പില നമുക്ക് ആഹ് എല്ലാ ദിവസോം വേണം
പിന്നെ എല്ലാത്തിനും വേണം
ആഹ് ഒരു ദിവസം ഒരു നാല് കറി ണ്ടെങ്കി ആ നാല് കറിയിലും വേണം.
ആഹ് അതെ അത് ആഹ് കട് കറിവേപ്പിലട്ട് കട്ക് വറ്ത്തിട്ടില്ലേ ആ കറിക്ക് ഒരു പൂർണത കിട്ടൂല തോന്നുന്നു അങ്ങന്യാ
ആഹ് ആഹ് അതെ യതെ
പോ നമുക്ക് വടെ മുറ്റത്തെന്നെണ്ട് രാത്രി ക്കെന്തെലും കടക് വറ് ക്കാന് പേട്യാവും മുറ്റത്തോട്ടെർങ്ങാന് ന്നാലും ഞാൻ ടോർച്ചെട്ത്ത് പോയിട്ട് ഒര് എല്ല് അല്ലി ത്തോണ്ട് വെരും ആഹ് അതെ യതെ അങ്ങനെ കൊണ്ട് വരും.
നമക്ക് എന്നാ ഇവടെ എന്നേലൊക്കെ എന്തിം ചെയ്യണം. അതിന് വേണ്ടിട്ട് മാത്രയിട്ട് നമക്കെന്തെലൊക്കെ ചെയ്യണം. ല്ലത് കാരണം നമ്മള് സ്ഥിരായിട്ടുപയോഗിക്കുന്ന കൊണ്ടേ ക ഇപ്പങ്ങനയല്ല പിന്നെ പൈസ കൊട്ത്ത്ട്ടൊക്കെ വാങ്ങ പൈസ കൊട്ത്ത്ട്ടെന്തിനാ വെർതെ
ആഹ് വെല് അത് വെല്ല്യെ എലായിരിക്കും പക്ഷെ അതിനകത്ത് നർത്ത് ഏഹ് നർച്ച് വെഷോണ്ടാവുന്ന് പറയും.
അതെ അത് എത്ര ദിവസിര്ന്നാലും ചെലെ അഹ് ചെല കറിവേപ്പിലൊന്നും എത്ര ദിവസിര്ന്നാലും ഒരു
ഒന്നു ആവില്ല ആ എല തൊട്ടോക്കോണ്ടി അതിനൊരു മിൻസാണ്.
അതെ യതെ എൻ എന്താണാവോ ആഹ് എന്താണാവോ അയ്‌നൊക്കെ ചെ
ഒക്കങ്ങട്ട് അതൊക്കെ സ്പ്രേ ചെയ്യുന്നതാണതെ.
ഉം ഉം എന്താണാവോ അതിപ്പോ നമ്മള് പൈസൊട്ത്ത് വേ വ വേഷം വാങ്ങി കഴിക്കുന്ന പോലെ തന്നെണ് സത്യം പർഞ്ഞ.
അതെ യതെ